ഓക്കെ അ
എന്നുണ്ട് വിശേഷം. വിശേഷം സുഖായിട്ടിരിക്കുന്നു മഴയൊക്കെ ആഹ് സുഖാ യിട്ടിരിക്കുന്ന. മഴയൊക്കെയുണ്ടോ.
ഓ ഇപ്പൊ മഴന്റെ കാലാവ ക്കുന്നില്ല ഞങ്ങൾക്ക് രാവിലെയൊക്കെ. ന്നാലും മയ ഇന്നാണ് വിട്ടിട്ടുണ്ട്, ആ മൂടലത്രേള്ളൂ രാവിലൊക്കെ നല്ല തൺ കാര്യങ്ങളൊക്കെ ഉം ആ മയക്കാറൊള്ളു ഇന്നു പെയ്തീല്ലാ മയ പെയ്‌തീല്ല മയ പെയ്തില്ലായ്
ഇല്ല ഇല്ല മഴ പെയ്തില്ല രാവിലെ നല്ല മഴക്കാറായിരുന്നു പ പക്ഷേങ്കി പെയ്തില്ല അത്‌ പിന്നെ കൊർച്ച് വെയിലിപ്പായി വരുന്നു ആ പിന്നെ രാവിലത്തെ ഫൂ ആഹാരൊക് കഴിച്ചോ
ഓക്കെ കഴിച്ചു
ആ കുഞ്ഞുങ്ങളൊക്കെ ഒണ്ടോ
ആ ഒരാള് സ്കൂളി പോണണ്ട് പിന്നൊന്ന് ചെറുതാണ് ആ
എത്രേയിലാ മൂത്തത് പഠിക്കുന്നേ ഓ അത്രേ ആയതൊ ള്ളൊല്ലേ
ആ
ഇസ്കൂൾ ബസ്സുണ്ടോ?
ആ സ്കൂൾ ബസ്സുണ്ട് രാവിലെ എട്ടര ആവുമ്പോത്തേന് ബസ് വരും
ബസ് വരവല്ലേ ആഹ്‌ വൈകുന്നേരവോ നാലര ആകു മ്പോ വരും ആഹ്‌ എളയ കൊച്ച് എന്നാ പ്രായൊണ്ട്
ഒന്നര വയസ് നിങ്ങളെന്തെങ്കിലും താല്പര്യല്ല ആളണാ ഐ മീൻ ട്രാവൽ
ആ ട്രാവല് ഇഷ്ടവാണ് സ്പോട്സ് അങ്ങനെ ഓ വല്യ താല് പര്യം ന്നുച്ചാ കാണാനും നമുക്ക് ടിവില് കാണാൻ സമയവില്ല പിന്നെ സ്പോട്സിനെക്കാട്ടിലും കൊറച്ചുടെ യാത്ര പോകാനാ വ ക്ക് ചെയ്യുന്നില്ല ആഹ്‌ ജോലിലാ ആരുന്നു അപ്പൊ എനിക്ക് രണ്ട് പിള്ളേരുണ്ടേ രണ്ടു പേരുടെ സ്കൂളി പോകുന്ന ഏഹ് കുഞ്ഞ് എളയെ കൊച്ച് എൽ കെ ജി ലയതേ ഒള്ളു. രണ്ടു പേരേം കൂടെ വിട്ടിട്ട് നമുക്ക് ജോലിക്ക് പോക്ക്‌ നടക്കുകല്ല അത് കാരണം ജോലി ഞാൻ നിർത്തിയായിരുന്നു ജോലി നിർ- ന്നിട്ട് പ്പ വി രിക്ക രണ്ടു പേരെ നോക്കണം അപ്പൊ ഇങ്ങനെ ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ഓരോ ജോലികളൊക്കെ ചെയ്യുന്നു ഉം വീട്ടിലെ ജോലിയും പിള്ളോരെ നോക്കലും പിന്നെ യാത്ര എ യാത്ര പോകാറുണ്ട് ഒത്തിരി യാത്രയൊന്നുമില്ല കാരണം ഞ ചിലപ്പോൾ പഠിത്തമുണ്ടല്ലോ ഇനി അവധി ദിവസങ്ങളിൽ പോകുമായിരുന്നു പിന്നെ ആ ചേ പാണെങ്കിലും ഇവിടെ വീട്ടിലില്ല രണ്ട മൂന്ന് ദിവസം കൂടുമ്പോഴേക്കെ വരത്തുള്ളൂ അപ്പൊ എപ്പഴും ഞങ്ങക്ക് യാ ത്ര പോകാനുള്ള സമയവും കാര്യങ്ങളൊന്നുമല്ല പിന്നെ ശനിയും ഞായറൊക്ക അവധി കിട്ടും ഇപ്പം വീടുകളിലൊക്കെ പോകും
യാത്ര പോവാറുണ്ട് എന്നാലും വരുന്ന സമയത്തും പിന്നെ ഞങ്ങള് അങ്ങോട്ട് പോയി അങ്ങനെ അത്യാവശ്യം യാത്രകളോട് ഇഷ്ടമൊള്ളരാളാണ് ആ സിനിമ എട് വലിയൊരു ബന്ധമില്ല കാണാറില്ലന്നല്ല കാണാറുണ്ട് ഇപ്പ അറിയിലല്ലേ
അറിയുമ്പോ പിന്നെ മൊബൈ ഫോൺ ഉള്ളത് കൊണ്ട് നമ്മള് പിന്നെ ഇതിനകത്തു എല്ലാം ഉണ്ടല്ലോ അതുകൊണ്ട് ഇപ്പോൾ ടീവി കാണൽ ഇല്ല
നേഷനാണ് കാണുവൊള്ളൂ അല്ലാ ക്ഷമ ഇല്ലല്ലോ ഒക്കെ ചെറിയ പിള്ളേർ അല്ലെ
കഴിഞ്ഞിട്ട് നമ്മക്ക് ടി വി കാണാൻ പറ്റത്തില്ല പിന്നെ പകല് കുറച്ച് സമയം കിട്ടുമ്പോൾ രാവിലെ അവരെ വിട്ട് വന്നിട്ട് രാവിലത്ത ആഹാ ഹാരം കഴിച്ചു തുടങ്ങിയപ്പോൾ തുണി കഴുകാനും അ അങ്ങനെ ഒരുപാട് ജോലികൾ കിടക്കുവാ അതെല്ലാം കഴിഞ്ഞു കയറിക്കഴിയുമ്പോൾ എവിടേലും - അങ്ങനെ കിടക്കണം എന്നുള്ള ചിന്തയാ അപ്പൊ സിനിമ കാണാൻ ഉള്ള ടി വി കാണാൻ ഉള്ള സമയമില്ല
ആൻ
പിന്നെ എന്തോ അതിനോട് ഒരു ആഗ്രഹവും ഇല്ല കാണണം എന്നുള്ള ആഗ്രഹവും ഇല്ല പിന്നെ നമ്മൾ തിയേറ്ററിൽ ഒക്കെ പോയി സിനിമ കാണും വല്ലപ്പോഴുമൊക്കെ നല്ല സിനിമയൊക്കെ ആണെന്ന് പ റയുവാ വെല്ലോരൊക്ക പറ്ഞ്ഞാ പോയി കാണും അത്രോ ഉള്ളൂ ഉം
ട്ട് വല്ല്യ ബന്ധം ഇണ്ടാവൂലേക്കുല്ലെ ഫുള്ള് കാർട്ടൂൺന്റെ
അതേന്ന് അവർക്കെപ്പഴും കാർട്ടൂണാ ഒരാള് കാണുന്ന കാർട്ടൂണ് ഒരാൾക്ക് ഇഷ്ടവല്ല അയ്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാവും പിന്നെന്തുവാ പിന്നെ നമ്മള് പിന്ന അത് പെ ഏഹ് പിന്നെ നമ്മള അഹൊന്നും കാണാറില്ല അമ്മള് പിന്നെ കൊറെ ജോലി തെരക്ക് ആയിരിക്കുവല്ലേ എ പ്പഴും പിന്നെ ഇച്ചിരി നേരം അല്ലെ കിട്ടത്തുള്ളു അതും ഫോണിലായിരിക്കും
ആഹ് അതന്നെ ഫോണാണ് കാര്യായിട്ട് മെയിനെ ചെടിയില്ല കൃഷിയൊക്കെണ്ട് ചെടിയൊക്കെ ഇണ്ടായിരുന്നോ ഇപ്പം മക്കള് ആയോണ്ട് കൃഷിം രണ്ടും കൂടെ നട
ആഹ് നടക്കത്തില്ല അതെ കുഞ്ഞ്കൊച്ചല്ലേ
രണ്ടും ചെറുതാണ്
ആഹ് അത്കൊണ്ട് നടക്കേല
ആഹ്
ഇവിടെ ചെടി അങ്ങനെ കുറവാ പക്ഷെ അത്യാവശ്യം ഇത്തിരി കൃഷി ഒക്കെ ഉണ്ട്.
കൃഷി എന്ന പയറ അതി ഒ
പയറു, വെണ്ട ആഹ് പച്ച അതെ അതെ ഒത്തിരി ഒന്നുല്ല ചെറു നമ്മടെ ആവശ്യത്തിന് ഇപ്പോ ഒരു നേര
ഇവിട അങ്ങനെന്നെയാണ് എന് നിക്ക് വല്ല്യ താല്പര്യം ഇണ്ടായിട്ടല്ല ഞാന് ഇതായിട്ട് ബന്ധല്ല എന്നാലും വീട്ടിൽ ഇണ്ടാക്കും ഞങ്ങള് യൂസ് ചെയ്യണ ഉപ്പേരിയൊക്കെ കൊടുത്ത വ
ഓ ആണല്ലേ ഞങ്ങൾ അങ്ങനെ വെ ഒത്തിരിയൊന്നും ഇല്ല അത്യാവശ്യം ഇപ്പൊ നമുക്ക് ഇന്ന് ഇന്ന് രാ രാവിലെ ഇപ്പൊ പിന്ന രാവിലെ പിള്ളേർക്ക് ചോറ് വെച്ചപ്പം ഏഹ് പയറ് അഞ്ചെട്ട് പയറ് നമ്മടെ പയറേന്ന് കിട്ടി അത് തോരൻ വെച്ചിട്ട് കൊടുത്തു വിട്ടത് അപ്പൊ അങ്ങനെ അ അത്യാവശ്യം ഒന്നെറങ്ങിയാൽ ഇച്ചിരി പച്ചക്കറി എടു ത്താന്ന രീതില് അത്യാവശ്യം പയറുണ്ട് വെണ്ടക്കയുണ്ട് പിന്നെ കത്രിക്കയുണ്ട് കത്രിക്കയുണ്ട്.
ആഹ് അന്തെണ് ഈ കത്രിക്ക എന്നാ എന്താണ്?
കാത്രിക്കാന്ന് പറഞ്ഞാ ഏഹ് മറ്റേ ബ്രിഞ്ചോളില്ലേ ബ്രിഞ്ചാൾ
ആഹ് അതേപോലെന് ഇള്ളന്നാണോ ഞാൻ കേട്ടില്ലട്ടോ ഇനി ഞങ്ങള് നാട്ടില് വേറെ പേരാവും ഉം
പറയുന്നല്ലേ ആഹ് അത് മിക്കവരോടും കത്രിക്കാന്ന് പറഞ്ഞാ ആർക്കും അറിയില്ല
പിന്നെ ആടെ കൊടു ക്കും ആടെ ഫുട്ബോളിന്റെ പ്രശ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലായിരിക്കും ല്ലേ വീട്ടിലാർക്കും ഫുട്ബോള്
അ ഫുട്ബോള് ആഹ് അതെ അതെ മൂത്തകൊച്ച് ഭയങ്കര ഫുട്ബോള് പ്രാന്തനാ
ഏഹ്
അവന് പിന്നാ ഫുട്ബോള് ഇപ്പ വൈകിട്ടൊക്കെയല്ലേ കാണാനായി ട്ട് പറ്റത്തില്ല അപ്പം മറ്റേ ഫോണിലിങ്ങനെ കാണും പിന്നെ ആ എല്ലാരെ അ റിയാം ഇഷ്ട്ടോള്ള കൊറെ ആൾക്കാരൊക്കെ ഉണ്ട് അയിന്റെകത്ത് ഏ പിന്നെ ആ എപ്പഴും അതിന്റെ കാര്യം പറയും ഫുട്ബോള് കളിക്കാൻ ഇഷ്ട്ടാണ്. ഫു ഫുട്ബോള് പഠിപ്പിക്കുന്നുണ്ട്.
ഫുട്ബോൾ പഠി
ഉണ്ട് ഉണ്ട് ഉണ്ട് ആ സ്കൂളിലല്ല നമ്മള് വേറെ പൊറത്ത് പ്രൈവറ്റ് ആയിട്ട് ഇപ്പ ഫുള്ള് അവൻ അത് ഭ്രാന്ത അപ്പൊ അവനത് ചെയ്യാ അതെല്ലാം ഇഷ്ടമാണ് പക്ഷെ ക്രിക്കറ്റ് അങ്ങനത്തെ അതൊന്നും ഇഷ് ഫുട്ബോൾ എന്തായാലും ഭയങ്കര ഒരു
ഇപൈന് പണ്ടത്തെ പോലെ ക്രിക്കറ്റ്മ്മക്ക് മക്കൾ
ആഹ് ഇപ്പഴ്ള്ള പിള്ളേർക്കൊന്നും ക്രിക്കറ്റിനോട് താല്പര്യം ഇല്ല ഇപ്പൊ ഫുട്ബോൾ ആണ് എല്ലാർക്കും ഇഷ്ടം പിള്ളേർക്കെല്ലാം അതിന് കൊറേ അതിന് പറ്റിയ കൊറേ ഏ അതായത് ബനിയന് എവടെ ചെന്നാലും ഏത് കടേ ചെന്നാ ആദ്യം പറയുന്ന ഇതാ ഫുട്ബോളിന്റെ ബനിയൻ
ആ ഇവടേം അങ്ങനെക്കെന്നെ മ് ചെറ്താ പറ്ഞ്ഞിട്ട് കാര്യല്ല ജെയ്സി ഒക്കെ അപ്പന്നെ വാങ്ങി
ചെർക്കൻ കൊച്ചാണോ മൂത്തെ ചെർക്കനാണോ മൂ
അല്ലല്ല പെങ്കുട്ട്യാണ് ആ പെങ്കുട്ട്യാ മൂ എളേത് ആണ് കുട്ടി
ആ പെമ്പിള്ളേർക്കും ഇഷ്ട്ടവാ ഇപ്പൊ ഫുട്ബോള് പണ്ടത്തെ പോലൊ ഒന്നുഅല്ല നമ്മടെക്കെ കാലഘട്ടത്തിൽ നമുക്ക് ഫുട്ബോൾ ഒക്കെ എന്തോന്ന് പോലും അറിയത്തില്ലായിരുന്നു അല്ലെ
തന്നേ
ആണോ ഓ ഓ ഞങ്ങളെ ഞങ്ങടെ ഇവടെന്നാ നേരെ തിരിച്ച ഞ ഞങ്ങളെയൊക്കെ കാലഘട്ട ത്ത് ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിച്ച കാലത്ത് ഞങ്ങക്ക് നമ്മക്കതൊന്നും വല്ല്യ അറിവില്ല അറിയത്തില്ല ഫുട്ബോൾ എ വെച്ചാ അന്നത്തെ കാലത്ത് ഫുട്ബോൾ അത്ര വല്ല്യ ഇതല്ല ആ സമയത്ത് കൃ ക്രിക്കറ്റാണ് ആ സമയത്തൊക്കെ എങ്ങനെ ഇതായിട്ട് നിക്ക്ന്ന സമയം അപ്പൊ ക്രിക്കറ്റ് നമുക്കറിയാം ആറിലെ ആൾക്കാരെ അറിയാം കളിയ അറിയാം പെ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഈ കുറച്ച കാലമായിട്ടല്ലേ ഫുട്ബോള് നമ്മളൊക്കെ ഇച്ചിരി വളർ വരുമ്പളാ ഫുട്ട്ബോളിന്റെ കാലഘട്ട തന്ന അങ്ങനെയാണിപ്പ അറിയാ അന്നത്തെ കാലഘട്ട നമ്മ നമ്മളൊക്ക സ്കൂളിൽ പഠിക്ക്ന്ന കാലഘട്ടത്ത്. അറിയതോന്നുല്ലായിര്ന്നു എപ്പോഴാണ് ഫുട്ബോളിനെ പറ്റി ഒക്കെ അറിഞ്ഞും ഇപ്പൊ ക്രിക്കറ്റിനെക്കാട്ടും ഇഷ്ടം എന്നാന്ന് ചോദിച്ചാ ഫുട്ബോളാ കാരണം നമ്മളത് കാ ണുന്നുള്ളത് കൊണ്ട് അതാണ് അങ്ങനെയൊക്കെ പോന്ന്
പിന്നെ മക്കളൊക്കെ വിട്ട് രാവിലെ ദോശ ദോശയും ചിക്കൻ കറി പിന്നെ മക്കൾക്ക് ഫ്രൈഡ് റൈസാണ് വെച്ചെട്ക്ക വീട്ടിത്തെ തന്നെ നിങ്ങൾ പറഞ്ഞ പോലെ പയറൊക്കെ
ആ അതെ
പയർ ഇതാക്കി കൊടുത്താണ്ട് ഫ്രൈഡ് റൈസ് ണ്ടാക്കി കൊടുക്കും
അതെ അതെ
ആ് ഇവിടെ അങ്ങനെ ഇപ്പൊ ഞങ്ങള് പുറത്തെ ഫുഡ് അധികം ഞങ്ങളങ്ങനെ കൊടുക്കത്തില്ല എന്നാന്ന് വെച്ചാ ഇവർക്ക് ചിലപ്പോ ബിരിയാണി കഴി ന്നുപറഞ്ഞ ണ്ടാക്കും വീട്ടില് അല്ലെങ്കിൽ പിന്നെ ആ പിന്നെ വല്ല പ്പോഴും ഒന്നും പുറത്തു പോയി കഴിക്കാറുണ്ട് ഇല്ലെന്നല്ല പക്ഷെ കൂടുതലും നമ്മള് വീട്ടിലുണ്ടാക്കുന്ന ആഹാരമാണെങ്കിൽ അതായിരിക്കും പിള്ളേർക്ക് ഒന്നുകൂടെ നല്ലത്. പിന്നെ പുറത്ത് പോയി എണ്ണയി ണ്ടാക്കുന്ന വറത്തുണ്ടാക്കുന്ന പലഹാരങ്ങൾ കൊട് കൊടുക്കാതിരിക്കുന്ന ഏറ്റവും നല്ലത് പക്ഷെ ഈ പിള്ളേർക്കൊക്കെ അതാണ് ഇഷ്ടവും താനും പിന്നെ ന മ്മളങ് ഒത്തിരി കൊടുക്കത്തില്ല അത്യാവശ്യം എന്തായാലും ഏഹ് കൊറെക്കെ ഏഹ് ഇത് ഇതാണ് ക്രമീകരിച്ചാണ് പോകുന്ന പിന്നെ ഇവരൊക്കെ വളർന്ന കഴിഞ്ഞൽ തന്നെ പോയി കഴിക്കാറാവുമ്പോം കഴിക്കുമായിരിക്കും ഇപ്പം അങ്ങനെയാണ് അപ്പൊ പച്ചക്കറിയൊക്കെ അത്യാവശ്യം വീട്ടിലുണ്ടെങ്കി അതായിരിക്കും ഏറ്റവും നല്ലത്
ആ അത് അത്യാവശ്യംന്നൊന്നില്ല നിങ്ങള് ഒരിത്തിരി ഉള്ളൂ
ആഹ് പിന്നെന്താന്ന് വെച്ചാ ഈ ഞങ്ങളടെ എന്റെയൊക്കെ ഞങ്ങടെ പിള്ളേർക്ക് പച്ചക്കറിയോട് വലിയ താല്പര്യം ഇല്ല അത് ഭയങ്കര ഒരു ഇതാ അവർക്കൊന്നെങ്കി മീൻ പൊരിച്ചത് അല്ലെങ്കിൽ ഏർ ചിക്കൻ പൊരിച്ചത്
ഉം
അല്ലെങ്കിൽ പിന്നെ ഇഷ്ടം മോരു കറി, അച്ചാറ് പപ്പടം അങ്ങനെയുള്ള സല പച്ചക്കറി ഒരു സാമ്പാറോ അവിയലോ ഒക്കെ വെച്ച് കഴിഞ്ഞ ഇവരൊന്നും കഴിക്കത്തൊന്നുമില്ല.
ഇവിടെന്നാല് അങ്ങനെ അല്ലാണ്ട് തിമക്കൊന്നു ഫാസ്റ്റ് ഫുഡ് മക്കൊന്നും വല്യ ഇഷ് ട്ടിള്ള ആളല്ല ഇങ്ങനെ പച്ചക്കറി ഈ ലെവല് പിന്നെയും എണ്ണേ പൊരിച്ചതും കൂടി വലിയ ഇഷ്ടല്ലാ ത്താളാ പ്പക്കട്ടോ പിന്നങ്ങു
യാലും നല്ല ഫുഡ് കൊടുക്കാൻ ശ്രമിക്ക്യ അത്രേ ഉള്ളൂ. അതേ വലുതാമ്പം മാറും ഇതൊ
ഉം ഇപ്പൊക്കെ നല്ല ഫുഡാ ഓക്കെ ഓക്കെ ഓക്കെ ആ ശരി